ആഹ് ഹലോ എന്തേയ്ന് ഹലോ
കേക്ക്ന്നില്ലേ
കേക്ക്ന്ന്ണ്ട് കേക്ക്ണില്ലേ ഹലോ തനിക്ക് കേക്ക് ഹലോ കേൾക്ണില്ലേ
ആഹ് ഇപ്പം കേക്കാ ഇപ്പം കേക്കാ ആഹ് ആഹ് രാവിലത്തെ കഴിഞ്ഞല്ലോ ഉച്ചക്കൽത്തെ ഇത് ഉണ്ടാക്കുവായിരുന്നു കറി്യൊക്കെ എ വെക്കാനുള്ളതിലായിരുന്നു
അതെയോ ആഹ്
ആഹ് കാപ്പികുടിയൊക്കെ കഴിഞ്ഞാരുന്നോ?
ഇപ്പൊ നേരത്തെ കഴിഞ്ഞു അതൊക്കെ നേരത്തെ കഴിഞ്ഞു
കഴിഞ് എന്നായിര് എന്നായിരുന്നു രാവിലെ കാപ് പ്പിക്ക്
ഇഡ്ലി ഇഡലിം സാമ്പാറും
സാമ്പാറാ മ് മ് മ് ആ ഉച്ചക്കൽത്തെല്ലായോ?
ആഹ് അപ്പൊ രാവിലെ സാമ്പാർ ഉച്ചക്ക്ക്കും കൂടി രണ്ടിനും കൂടിയിട്ടാണ്.
ആ ഹാ ഹാ ഇം സാമ്പാർ ഉച്ചക്കും കൂട്ടുല്ലേ ചോറിനും
ആ ചോറിനു കൂട്ടും
ആ എന്തിയെ കുഞ്ഞേന്തേ ഉറക്കം ആണോ അതോ
ഇപ്പൊ ഒറക്കിയുള്ളു ഞാൻ
ആ ഉച്ചക്കന്നെ സാമ്പാറേ ഉള്ളോ വേ വേറെന്തോ ഉണ്ട്
സാമ്പാറ് പിന്നെ ഒണക്കില് വറക്കാന്ന് വിചാരിച്ചിട്ടിണ്ട് ഒണ പിന്നെ ഉപ്പേരിണ്ട് കായ താഴെപ്പേരി
കായ മറ്റേ ഏത്തക്കയാണോ അതോ
ആ അല്ല ആ ചെറിയ ഇത്ണ്ടായില്ലേ വീട്ടിൽ തന്നെ ഇണ്ടായതാ
ആ ചെറിയ കായാ
ചെറിയ കായ
ആ അത് തന്നെയാണോ വെക് അതോ അതിന്റെ കൂടെ വല്ലതും ഇട
ആ അതിന്റെ കൂടെ അതും ചക്കക്കുരു രും കൂടിട്ട് ഇടും
എന്നാട
ചക്കക്കുരു ഇല്ലേ ചക്കക്കുരു ആ ചക്കക്കുരു ഇണ്ടായിര് രുന്നു വീട്ടില്
ആ കായും ചക്കക്കുരു ആ ഹാ ചക്കുരു അപ്പം എങ്ങനെ കായ വട്ടത്തിലാണോ അരിയുന്നത് അതോ
അ അല്ല ഞങ്ങള് അങ്ങനെ എന്താ പറയാ കഷ്ണങ്ങളാക്കിട്ട് അരിഞ്ഞു
ആ അല്ല കായ നമ്മൾ നിങ്ങള് ഉപ്പേരി വെക്കാനായിട്ട് റൗണ്ട്ലല്ലെഅരിയുവാ വട്ടത്തിലല്ലേ അരിയുന്നേ ആ അപ്പൊ ചായന്റെ ഇടുന്ന ചക്കക്കുരു പിന്നെ വട്ടത്തിലാണോന്ന് അരിയുന്നെ ആഹാ
പിടിലാവാൻ വേണ്ടിട്ട് നമ്മളതാ ആ അങ്ങനെ അങ്ങനെ കൊത്തി നുർക്കി അതകുമ്പോ അ ഇങ്ങനെ അതിന്റെ മുള ത്താ ഒരു പോട പോലത്തെ ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ
ആഹ് ആഹ് ആഹ് ഉം കായ് നമ്മുടെ പറമ്പിലെ ആണോ അതോ?
അതെ അതെ
ആ ആ പച്ചക്കറിന്നും അധികം പുറതൂന്ന് വാങ്ങിക്കാറില്ലല്ലേ ചെറിയ പച്ചക്കറിത്തോട്ടം ഉള്ളതോണ്ട്
കൃഷി കള് ചെയ്യുന്നുണ്ട്പ്പോ ഹലോ പുറത്തുന്ന് വാങ്ങും ഞങ്ങൾ പുറത്തുന്ന് തന്നെയാണ് അധികം വാങ്ങാറ് ആ വാങ്ങാറ് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ ന ള് അതിൽന്നൊക്കെ ഒന്ന് മാറ്റം കുറേശെ കുക്കിംഗ് ഇതൊക്കെ തുടങ്ങി കൃഷി ചെയ്യാനൊക്കെ തൊട
ആ എൻ എൻ നമ്മള വീട്ടില ഇതൊക്കെ വേസ്റ്റ്ഒക്കെ ഇട്ട്കൊടുക്കും അതിന്
ആ ഇട്ട് കൊടുക്കും വേസ്റ്റ് അല്ലാതെ ഇട്ട് കൊടുക്കും നമ്മള ഈ പ്രശ്നങ്ങളൊക്കെ നന്നാക്കിട്ട്ണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് ഒന്നും പുറത്തെ എവിടെയും കളയില്ല
ആ തൊലിയൊക്കെ അല്ലേ?
തൊലികള്
സവാളോടെ തൊലികള് ഈ മുട്ടത്തോട് ഇടുവോ മൊ ട്ടത്തോട് പൊ
ആ മുട്ടത്തോട് ഇടും എല്ലാതും ഇടും ട്ടത്തോട്
ആ ആ ആ കോഴിയുണ്ടോ കോഴിയോ അങ്ങനെ എന്തെലും ഉണ്ടോ? ഇല്ല ഇല്ല
കോഴി രണ്ട് വട്ടം കോഴി നെ വാങ്ങി വളർത്താന് പക്ഷെ എന്താണാവോ അത്കള് ചത്ത് പോവ്വ ഇവിടെ സെറ്റ് ആവണില്ല
ആ വെല്ലം പിടിച്ചതാണോ അതോ
പിടിച്ചതൊന്നുമല്ല അവറ്റകൾക്ക് എന്തോ ഒരു ക്യാൻസർ പോലെ അയിന്റെ ഈ എന്താ പറയാ ബാക്കിൽ ഇങ്ങനെ അതറിയില്ല ഇങ്ങനെ വീർത്തിട്ട് ആകെ വല്ല പുഴു വന്ന പോലെ ട്ടെ രണ്ട് വട്ടം കോഴീനെ വാങ്ങി രണ്ട് എണ്ണം അതേ അസുഖായിട്ടാണ് ചത്തുപോയത്
ആ ബായ്ക്കിലിങ്ങനെ ആ ഹ മൊഴ പോലെയല്ലേ
ബാക്ടീരിയ വന്ന് പിടികൂടിയ പോലാ അവറ്റ കൾക്ക് അപ്പൊ ഒരുട അല്ലല്ല ആ അത് അത ആദ്യം വന്നതെ രണ്ട രണ്ടെണ്ണത്തിനൊക്കെ ഒരുമിച്ച് വന്നിട്ട് അവറ്റകളെ ഒരേ അസുഖമായിട്ട് ചത്തുപോയി അങ്ങനെ പിന്നെ കുറേ ഞങ്ങള് രണ്ട്‌ കുറേ അഞ്ചാറ് മാസത്തോളം കോഴി എന്നുള്ള പരിപാടിയെ വേണ്ടാവ ച്ച് അതിന് ശേഷം പിന്നെ ഇപ്പോഴണ്ട്‌ ഒരു കോഴീനെ വാങ്ങി ആ നല്ലൊരു കോഴി നല്ല ഉഷാറുള്ള കോഴിയെ കൊണ്ടൊരുമ്പളൊക്കെ അവിടുന്ന് ഒരു കൊറച്ച് ചോ കഴിഞ്ഞപ്പ ഉണ്ട് ഇതേ അതെ കഴിഞ്ഞെ പിന്നേം ഇതേ അസുഖം വന്നു അപ്പൊ പിന്നെ ഞങ്ങക്ക് ഞങ്ങൾക്ക് തന്നെ മനസ്സ് നമ്മൾ സ്നേഹിച്ചി ആദ്യം വാങ്ങിച്ചത് കുട്ടികളേനെ വാങ്ങിയറന്താദ്യം
തീരപ്പൊടിയായിരുന്നോ അതെ തീര കുഞ്ഞായിരുന്നോ അതോ മീഡിയം വലുപ്പമുള്ളെ
ആദ്യംവാങ്ങിയതൊരു മീഡിയം വലപ്പുള്ളത് നല്ല കുഞ്ഞു കുട്ടീനല്ല ഒരു മീഡിയം വലുപ്പംമു ള്ളതിന് അങ്ങനെ വാങ്ങിയിട്ട് ഒര് കുട്ടികളൊക്കൊന്നു വലുതായതാ അതിനു ശേഷമാണ് അയിറ്റോൾക്ക് ഈ അസുഖം ഇതിങ്ങനെ കണ്ടത് ഒരൊറ്റൊരെണ്ണത്തിനെ വാങ്ങി ഒരേ ഒരു പെടക്കോഴീനെ വാങ്ങി യന്നു അങ്ങനതിനും തെ ഇത് കണ്ടപ്പോ പിന്നെ എന്ത്യ്തു ഞങ്ങള് ആ പിന്നെ ഒ ന്തിനാ വെറുതെ നമ്മളിങ്ങനെ ഒരെണ്ണത്തിന് വാങ്ങീട്ട് അത് ചത്തു പോകുമ്പോ ഒരു ഇടങ്ങാറല്ലേ ആ
അതെ അതെ മുട്ട ഇടുന്നുണ്ട ആദ്യം വാങ്ങിച്ചത് മു ട്ടടം തുടങ്ങിയാരുന്നോ
ആ മുട്ട ഇടാൻ തുടങ്ങി എന്നിട്ട് ഇപ്പ ഈ ഞങ്ങളെ രണ്ടാമത് വാങ്ങിയന്ന് പറഞ്ഞിലിയ അതടക്കം ഈ ഒരസുഖമായിട്ട് അത് ഇങ്ങനെ ഇതായിട്ട് നി ക്കുമ്പോഴടക്കം അത് മുട്ടട്ടറുന്
അയ്ശേരി ഉം ഉം ഉം ഉം ചില ആഹ് അന്നിട്ട് അതിന്റെ ഇത് പൊട്ടിയാ ഇത് പൊട്ടിയാണോ നാവുന്നത്
ആഹ് കു
ഈ ബാക്കില് വരുന്നെന്ന് പറഞ്ഞ മുഴയില്ലേ അത് പൊട്ടിയണോ ചാവുന്നത്
എന്താണ് ഇങ്ങനെ പുഴു വന്നിട്ട് അങ്ങനെ ഇരിക്കുകന്നല്ലാണ്ട് അത് പൊട്ടിയിട്ടോന്നല്ല അതൊക്കെ ഓൾ തി പിന്നെ ഒന്നും തി ആണ്ട് കൂട്ടിൽ അങ്ങനെ കിട ക്കും വെള്ളം വായേല് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴി കൊടുത്തൽ മാത്രം കുടിക്കും
ആഹ്
ഉം അങ്ങനെയൊക്കെ അറിഞ്ഞു അങ്ങനൊനിന്നും പറയണ്ട പിന്നെ ഞങ്ങള് കോഴി വാങ്ങല് അങ്ങട് നിർത്തി ഇപ്പൊ കോഴിന്നുള്ള പരിപാടിയെ ഇല്ല
നിങ്ങക്ക് അവിടെ ബെന്നെ കുറുക്കന്റെ ഒക്കെ ശല്യവുണ്ടോ
കുറുക്കന്റെ കുറുക്കനല്ലാ നായക്കള ശല്ല്യണ്
ആഹ് ആഹ് ആഹ് കിരിയൊക്കെ ഉണ്ടോ അതോ കീരി ശല്യം ഉണ്ടോ ഇല്ല ഇല്ല ആഹ് ഉം ആ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യം കുറച്ച് കോഴിയു ഉണ്ടാരുന്നു അതിനെയല്ലാം ഈ പട്ടി പിടിക്കുവാരുന്നു പറമ്പിലേ പറമ്പിൽ ഇങ്ങനെ അങ്ങ് പോവും കോഴി അങ് പോവും ഇവിടുന്ന് അങ് പറമ്പിന്റെ അങ്ങേ അറ്റം വരെ അങ് പോവും അന്നട്ട് പട്ടി പിടിച്ച് ഒരെന്നിനെ പട്ടി ട്ടി പിടിച്ച് എല്ലത്തിനേം കൊണ്ട് ഇപ്പപ്പം കൂടെ മാത്രവിടെ കിടക്കുന്ന കാണാം ആ അത് കഴിഞ്ഞ് പിന്നെ ആ നമ്മക്കിവിടെ ഇല്ല പട്ടി പക്ഷെങ്കില് വേറെ വരുന്നത രാത്രിയിലൊക്കെ ഇതിങ്ങനെ വരുന്നതാ ചെലര് അഴിച്ചു വിടുവല്ലോ പട്ടിയെ അഴിച്ചു വിടും ചിലർ കൂട്ടീന്നല്ല ഹ് പിന്നെ പകല് നമ്മളി ഇതിങ്ങനെ ഹ് പറമ്പിന്നിട്ട് പിടിക്കും കോഴി കൂവു അല്ലാതെ കരയുന്ന ശബ്ദം കേൾക്കുമ്പ നമ്മൾ ശ്രദ്ധിക്കുന്നത് മൊത്തും പുല്ല് വളന്നു നിൽക്കുന്നൊണ്ടെ കാണുകല്ലോ സ് ആ അങ്ങനെ പിന്നെ കൂടിന് ജ് ത് ഇപ്പ ചെറി ഇത് ഒണ്ടായിരുന്നു വല്യ കൂടായിരുന്നേ അപ്പൊ അയിനി പിള്ളാര് ചുമ്മാ ഇങ്ങനെ തല്ലിപ്പൊട്ടിച്ച് തല്ലിപ്പൊട്ടിച്ച് ഇളയാള് ഭയങ്കര തല്ലിപ്പൊട്ടീരുകാരനാ അവനിങ്ങനെ അതിനീ ഭിത്തിയെല്ലാം കൂടെ തല്ലി ഒരു ചെറിയ ഹോള് പോലണ്ടായിരുന്നു അതിലെ കൂട് ക്ക് എന്നതാ പട്ടിയാണോന്നറിയ ത്തില്ല നമ്മള് കോഴിയെ രാത്രി അടച്ചിടും പിറ്റേ ദിവസം കോഴിയെ കാണത്തില്ല അതിന്റകത്ത് പപ്പും പൂടയൊക്കെ കാണും
ഉം ഉം
ച്ചോണ്ട് പോകുന്നേന്ന് അറിയത്തില്ല ഇനി ഇനി പാക്കാനാണോ എന്താന്നറിയില്ല അങ്ങനെ എല്ലാത്തിനേയും കൊണ്ട് പോയി ഇപ്പം വേറെ കൊറച്ച് കോഴിയെ മീഡിയം സൈസിലുള്ള കോഴികളെ വാങ്ങിച്ചിട്ടുണ്ട് അയിനെ ഇറ ക്കി വിടുന്നില്ല കൂട്ടിനകത്ത് തന്നെ ഇട്ടേക്കുവാ പ്പോ ഒരാഴ്ചയായി വാങ്ങിച്ചിട്ട് ഉം ഉം ഉം ഉ പിന്നെ ഞങ് ക്ക് താറാവുണ്ട് താറാവിനെ വളത്തുന്നുണ്ട്
ആ അപ്പൊ ഈ താറാവിനെ പിടിക്കോ ഇല്ലല്ല
എന്നാടോ കേക്കുന്നില്ല
ഹലോ
ആ ആ ആ ഇപ്പം കേക്ക എടക്ക് ശബ്ദം കുറഞ്ഞു പോന്ന പോലെ
ക്കാറുണ്ടോയ്ക്കാ
ഈ താറാവിനെ പിടിക്കുന്ന താറാവിനെ കീരിയാ പിടിക്കുന്നത് കീരി മൊത്തത്തി പിടിച്ചോണ്ട് പോകത്തില്ല ഇപ്പ എങ്ങനെ മുഴുവൻ കൊണ്ടുപോകത്തില്ല എനിക്ക് തോന്നുന്ന ചോര കുടിക്കത്തേ ഒള്ളുന്ന് തോന്നുന്നു കീരി അങ്ങനെയാന്ന് തോന്നുന്നു നമ്മളീ പെടലിടെ ഭാഗം ഇങ്ങനെ മുറിച്ചിട്ട്
മുറിച്ചിട്ട് ആഹ് ആഹ് ആ ശരി മുറിച്ചിട്ട് അവര് ചോര
ചോര കുടിച്ചിടല്ലാതെ അത് തിന്നുകേല അങ്ങനെയ അങ്ങനെ നേരത്തെ താറാവ് ഉണ്ടായിരുന്നു അതിനെ ഇങ്ങനെ കീരി പിടിച്ചോണ്ട് പോവുന്ന കണ്ടിട്ട് പിന്നെ കൊടുത്തതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈയിടെ നാല് താറാവിനെ വേറെ വാങ്ങിച്ച് പിള്ളാര് വലിയ ഇതാ താറാവിനെ വേണം കോഴിയെ വേണംന്ന് പറഞ്ഞ് ബഹളവാ. അവര് നോ ക്കത്തൊന്നുല്ല ഇങ്ങനെ വാങ്ങി ക്കാനായിട്ട് പറയും
ഏയ്
അത്രേ ഒള്ളൂ അല്ലാതൊന്നും ഉം ശ്രദ്ധിക്കത്തൊന്നുമില്ല അവർക്കൊരു ഇപ്പോ ഇങ്ങനെ കാണാനായിട്ട് വേണം വേണംന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചതാ മൊട്ടയിടാൻ തുടങ്ങിയില്ല
അ അവര് അവര് ശ്രദ്ധിക്കുക ചെയ്യും
ഇല്ലില്ല അവര് ശ്രദ്ധിക്കുന്നൊന്നുല്ല ഓ സ അങ്ങനെയല്ല ഇപ്പ രാവിലെ എണീറ്റ് ഉടനെ അങ്ങ് തൊറന്നു വിടുന്നതും വൈകുന്നേരം കൂട്ടി കേറ്റുന്നതുമെല്ലാം അവരാ പിന്നെ രാവിലെ തൊറന്ന് വിടു ഇപ്പൊ എന്തേലും ഒരു ശകലം അരിയോ വല്ലോം അങ്ങ് ഇട്ട് കൊടുക്കും പിന്നെല്ല പിന്നേണ നമ്മളും പൊറമേ നടന്നുള്ള എവിടെ പോയി എന്ത്യേ അങ്ങനത്തെ ശ്രദ്ധീരൊന്നുല്ല വൈകുന്നേരം ആവുമ്പ ഞാൻ കേറ്റും കറക്റ്റ് ആയിട്ട് കേറ്റും സന്ധ്യയ്ക്ക് മുൻപ് കൂട്ടി കേറ്റും പിടിച്ച് ഓടിച്ചങ്ങ് കേറ്റിക്കോളും അതൊക്കെ ചെയ്തോളും ആ അല്ലാ ഇപ്പ വല്യ ശ്രദ്ധയൊന്നുല്ല അപ്പൊ പിന്നെ പട്ടിയുടെ ശല്യഒന്നും അധികം പട്ടിയൊന്നും അധിക ഇതിലെ വന്ന് കാണുന്നില്ല ഊം പിന്നെ ആ എന്നാ അയച്ച അമ്മ കാണാൻ പോകുന്ന കാര്യം
സിനിമയ്ക്കോ സിനിമക്ക് ടിക്കറ്റ് നോക്കിട്ട് കിട്ടണില്ലേ
കിട്ടുന്നില്ല ആഹാഹാഹ് മ്
ആ
ഉം
സാവധാനം പോണം കൊറച്ചൊന്നങ്ങട് കഴിഞ്ഞിട്ടുണ്ടെങ്കി തിരക്കൊക്ക ഒന്ന് കമ്മി ആവൂല്ലോ
ആഹാ ഹാ ഹാ
ക്ലബ്ബില് കേറിയോക്കണല്ലോ
ആഹാ കേയറിയോ അത് ശരി ഉം ഉം ഉം
ഉം